കഴി വേറെ വിശേഷൊന്നും ഇല്ല കഴിച്ചോ?
ആഹ് ഫുഡൊക്കെ കയ്ച്ചു.
മ്.
നിങ്ങളോ നിങ്ങള് ഇന്ന് അതെ ബീഫ് തന്നെ.
ഉം ബീഫാ ഇന്നുണ്ടാക്കിയോ അതോ ഇന്നലെത്തേയോ?
അല്ല ഇന്ന് വേറെ ഉണ്ടാക്കി.
ആണോ.
ഞാൻ ഒരുമിച്ചിങ്ങനെ ഉണ്ടാക്കി വെക്കലില്ല രസമാണ് പക്ഷെ എനിക്ക്. എനിക്കെന്തോ എനിക്ക് അപ്പ അങ്ങനെ ഫ്രഷായിട്ടിരിക്കണം.
ആഹ് ആഹ് അതൊണ്ട് എന്നും ഉണ്ടാക്കൂല്ലേ?
എങ്ങനെ.
അപ്പയെന്നും വേണ്ടുന്നത്രേ ഉണ്ടാക്കൂലെ.
ആഹ് അതെ പിന്നെ അത് എല്ലാ ദിവസോ ത്തും ഒരേ ഇതന്നെ ഉണ്ടാക്കുമ്പോ ആഹ് ഒരു ടേസ്റ്റ് നമുക്കൊരു മടുപ്പ് വരും പ്രത്യേകിച്ച് ബീഫാകുമ്പോഴേ.
ആഹ് അതോ ഇന്ന എങ്ങനാ യുണ്ടാക്കിയേ?
അല്ലെ ഇന്നലെ. കുറച്ചീസം വരട്ടായിരുന്നു അപ്പൊ ഇന്നലെ ചില്ലി ഉണ്ടാക്കി കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടിരുന്നുള്ളൂ. അപ്പൊ മകൾക്ക് ഭയങ്കര ഇഷ്ടായി അപ്പൊ പിന്നെ ഞാൻ ഇന്നും. അതെന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കി.
ഓഹ്.
ആഹ് ഇങ്ങള മക്കൾക്കൊക്കെ എങ്ങനത്തെ ഫുഡാ ഇഷ്ടോ?
ചിക്കനൊക്കെ എന്തിഷ്ടാ. ചിക്കൻ ഫ്രൈ ചെയ്ക്കുന്നൊക്കെ അത് ഫ്രൈ ഒക്കെ ചെയ്യുവാണേ.
അതല്ലേ പച്ചക്കറിക്ക് കളൊക്കെ എങ്ങനെ കഴിക്കൊ?
ഇല്ല അങ്ങനെ കോവയ്ക്ക ഒക്കെ ആണേ കഴിക്കും. അല്ലാതങ്ങനെ കഴിക്കൂല ചിക്കനും ചിക്കൻ, മീനൊക്കെ വേണം.
ആഹ് അതെല്ലെ ഇവിടെയും അതെ. എന്താ ചിക്കന് മോന് ഭയങ്കരായിട്ട്. ചിക്കന് അങ്ങനെ അല്ലെങ്കിൽ മുട്ട മുട്ടയും അങ്ങനെ ഒരു. മടുപ്പ് വരും പെട്ടെന്ന് മീന് കഴിക്കത്തില്ല മുൾ ആഹ് ഞാനും സ്കൂളില് അത് പോലെ തന്നെയാ കൊടുത്തുവിടല് പിന്നെ എന്തെ ലും ഫ്രൂ കട്ട് ഫ്രൂട്ട്സും കൊടുത്തയക്കും കാരണം നമുക്ക് വെശ്ന്നല്ലേ മക്ക
ഫെള്ൻസ് ആഹ് ആഹ് മ്.
അങ്ങനെ ലഞ്ചും കൊടുത്തു വിടും.
ആഹ്.
അങ്ങനെയൊക്കെയാണ് നിങ്ങളെങ്ങനെയാപ്പ ഇപ്പ സ്കൂള് തുറന്നപ്പോ എങ്ങനെയാ പർച്ചേസൊക്കെ ചെയ്തെ സാധനങ്ങളൊക്കെ വാങ്ങിയത് തൊക്കെ എങ്ങനെയാ ഓൺലൈനായിറ്റാണോ അതോ കടയിൽ പോയിട്ടോ?
ബാഗ് ഓൺലൈനായിട്ടാണ് വാങ്ങിയത് ബാക്കിയൊക്കെ ഇവിടെ ഞങ്ങടെ കരുനാഗപ്പള്ളീലെ ഒരു കടയില്. ഓഫറുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി വാങ്ങി.
ഓഹ് അത് ശരി ഏഹ് ആ ഓഫറ്ള്ള ഓഫർ കാണുമ്പോ ആഹ്.
ബാഗൊക്കെ ബാഗ് വാങ്ങാൻ പേടിയായിരുന്നു എന്ന് പക്ഷെ ചിലതൊക്കെ ഡാമേജൊക്കെ വരുവല്ലോ.
ആഹ് അതെ നമ്മക്ക് നമ്മള് ചെ പിന്ന അത് അതുയല്ല നമ്മളാ സമയത്തിന് കണ്ടായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നെ.
ആണ് ചെലപ്പം ചെറുതായി. പോവും സൈസൊക്കെ വേറെ ആയിപ്പോവും അതൊക്കെ വരും.
ആഹ് ഫോട്ടോയില് കാണുന്നപോലെ തന്നെ.
വരുത്തില്ല ചെലപ്പോ കളർ വ്യത്യാസം വരും.
ആഹ് അതെയതെ ഏഹ് നിങ്ങള് ഓൺലൈനിന്ന് സാധനങ്ങള്
പിന്നെ
ഏഹ് ഞാന് ഏഹ് ഓൺലേനായിറ്റ് കൂടുതല് വാങ്ങാറ്ണ്ട് പിന്നെ എന്താ പറയ ഇവടെ കടേന്നായപ്പം മക്കക്കിള്ള സാധനങ്ങളൊക്കെ ഞാന് ഇവിടെ കടേന്ന ഓർഡറെയ്തെ ടിഫിൻ ബോക്സും പിന്നെ കിറ്റ് ഏഹ് വാട്ട്ർ ബോട്ലും ഓഡ്റെയ്തിരുന്നു അത് കൊർച്ച് വ തായപ്പോ ഞാനത് റിട്ടേണടിച് പി ആഹ് പിന്നെ സ്റ്റേഷനറിഴഐറ്റംസൊക്കെ ഞാനിവിട്ന്നെന്നെ വാങ്ങ്യെത് അവർക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ട് വാ ങ്ങാന്ന് വിയാരിച്ചിട്ട് അങ്ങനെവാങ്ങി കോ പിന്നെ ആഹ് ഷെ ഞാൻ പൊതുവേ ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാറിണ്ട്
ആഹ് ആഹ് ഞാൻ കൂട്തലും ഫ്ലിപ്പ് കാട്ടീന്ന ക്കേ മീഷോല് ചെലെതൊക്കെ ഡാമേജോക്കെ വരും ആഹ് കളറൊക്കെ വ്യത്യാസം വരും ഇപ്പൊ ടോ പൊക്കെ ആയാലും കള്ളറൊക്കെ വ്യത്യാസവരും
ചെയ്യലില്ല്യ ഡ്രസ്സ് ഞാൻ വാങ്ങലി വാങ്ങിക്കലില്ല ഉം പഷെ നല്ല റിവ്യൂസോ ക്കെള്ള ഡ്രസ്സസ് കാണാറിണ്ട് ട്ടോ
ആഹ് ഒണ്ടൊണ്ട് നല്ല ക്വാളിറ്റി ഒളെളത്ണ്ട് പിന്നെ അത്രേം നമ്മള് നോക്കിയെടുക്കണം ഉം
ആഹ് അതെ ഞാൻ ബാഗ്സ് പിന്നെ ഹോം ഡെകോസോക്കെല്ലേ
ആഹ് ആഹ്
അങ്ങൻത്തെ സാധനങ്ങള് പിന്നെ സ് കിൻ കെയറാണെങ്കി വാങ്ങും മേക്കപ്പ് ഐറ്റംസൊക്കെ വാങ്ങും അത് മീശോ ഓന്ന് വാങ്ങല്ല അത് ആമസോൺന്നാ വാങ്ങല് മീഷോന്നിക്കൊരു നമുക്കൊരു വിശ്വാസ്തല്ല്യ
അതെയതെ അതെയതെ
മീശൊ അത് അർഞ്ഞാ മീഷോല് ഇപ്പോ നമ്മളൊരു എന്തേലൊരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് അമ്മളടിചൊട്ത്താലേ അയിൻ്റെ സെയിം നെയിമില് സെയിം വെ വേ ഡിഫറൻ പ്രൈസില് കൊറെ കൊറേ ഇത് കാണുന്നുണ്ട് ആഹ് അപ്പമ്മക്കതില് ഏതാണാസാ സാധനം അല്ലെങ്കി ഏതാതിൽ ഒറിജിനല്ന്നമ്മക്ക് മനസ്സിലാവൂല്ലല്ലോ
അതെയതെ ഇപ്പൊ ഞാൻ ആകൊരുവട്ടം വാങ്ങി ങ്ങിയപ്പം അയിന്റെ കൂടൊരു വാച്ച് ഫ്രീ ഒണ്ടായിരുന്നു അങ്ങനെ വാച്ച് ര ബാഗ് വാങ്ങിയപ്പം
ആഹ് അതെല്ലേ
രണ്ട് വർഷം വർക്കായി പിന്നെ ഒന്നുല്ല കേടായി
ആഹ് അതെ അല്ല നല്ല ക്വാളിറ്റിണ്ട് സാധനങ്ങള് നല്ല റേറ്റ് കൊറവാണല്ലോ അപ്പതിന്നൻസര്ച്ചുള്ള ക്വാളിറ്റി നമുക്ക് കിട്ടിന്നിണ്ട്
കൊറച്ചൂടെ ക്വാളിറ്റി മീശോല് പേരെ
ആഹ് ആഹ് അതെ ഞാൻ മക്കക്ക് ഡ്രസ്സെടു ക്കാറ്ണ്ട് ഇൻക്ക് ഡ്രസ്സ് ഇട്ക്കാറില്ല മോക്കൊക്കെ ഡ്രസ്സെടുക്കാറിണ്ട്
ഫ്ലിപ്കാർട്ടിന്ന് വല്ലതും വാങ്ങാർണ്ടോ
ആഹ് ഷോ ഫ്ലിപ്കാർട്ന്നു വാങ്ങാറിണ്ട് ഇവെടെ ആഹ് എന്റെ ഹസ്ബൻ്റ് ഫ്ലിപ്കാർട്ടിന്റാളാ ഇപ്പൊ ഇന്നലെ ആള് ചെരുപ്പും പിന്നെ ഷർട്ടും പിൻ ഏഹ് ഷീറ്റില്ലേ ഷീറ്റൊക്കെ ഇന്നലെ ഓഡ്റ് ചെയ് ഇന്നലെ വന്നായിരുന്നു ക്കെ നല്ല ക്വാളിറ്റിണ്ട്. ട്ടോ നല്ല നല്ല അഫോഡ് ഏം ആഹ് നല്ല വെല കൊറവുണ്ട്. ഹലോ ഹലോ. റേഞ്ചിന്റെ ഇഷ്യൂ വര്ന്ണ്ടോ എടക്ക് ഇങ്ങനെ കട്ട് ആവുന്നുണ്ട് ഇപ്പൊ കേക്കുന്നില്ലല്ലോ ഹലോ. ഹലോ ഞാൻ പറയണെ കേക്കുന്നുണ്ടോ? ഹലോ. ഹലോ. അലോ. ഉം ഏഹ്. എന്താ അറീല കേൾക്കുന്നില്ല. ആഹ് ആ ഞാൻ പറയുന്നൊക്കെ കേക്കുന്നുണ്ടോ ആവോ? റേഞ്ചിന്റെ ഇഷ്യൂ ഇപ്പ വളരെയധികം വരു വരുന്നുണ്ട് വരുന്നുണ്ടേ. എന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏഹ് കോളിലൊന്നും നമുക്ക് ഒന്നും എടക്ക് കട്ടാവുന്നുണ്ട്. ഉം. എന്തായാലും ഹലോ. ഹെലോ ഹലോ. ഉം എന്താലും എന്താഹ്. നല്ല നല്ല സൈറ്റ്ന്ന് നല്ല നല്ല സാനങ്ങങ്ങള് കിട്ട്ണോണ്ട് നമുക്ക് വളരെയധികം നമ്മുടെ ചെലവ് ചുരുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ണ്ട് ഉം. ചെലവ് നല്ല രീതിയിൽ ചുരുങ്ങുന്നുണ്ട് ഞാൻ നമുക്ക് പറ്റിയ നമ്മുടെ വെലക്ക് പറ്റിയ നമ്മടെ. ത്തുള്ള ഹ് അമ്മള് വെര് വെര വെരവിനനുസരിച്ചുള്ള സാധനങ്ങളാ ഞാൻ കൂടുതലും എടുക്കാറ്. അപ്പോ അലോ. അപ്പോ അതിന്റെ. ആഹ് ഇതുണ്ടാവുല്ലോ. കൂടുതലും അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുമ്പോ. ല എടക്ക് കേക്കുന്നില്ല. പിന്നെ. ആ ഇതെന്തായാലും ആഹ്. അതെ അതെ. ആഹ് അതെലെ പിന്നെ. ആ മീഷോ നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ട്ടാണ്. ഞാൻ റിവ്യൂസൊക്കെ നോക്കാറ്ണ്ട് പിന്നെ. അതെ ഞാൻ മീഷോ ഇൻക്ക് ഭയങ്കര ഇഷ്ട്ടാണ് ട്ടോ. അതേലെ. എന്നാ ശെരി. ഞാൻ പിന്നെ വിളിക്കാവേ. പിന്നെ വിളിക്കാം. വെക്കാട്ടോ.